ഹലോ നല്ല വിശേഷം എന്താ അവ്ട്ത്തെ വിശേഷം?
നല്ല വിശേഷം ചോറ് കാഴ്ച
കഴിച്ചു ഇനിപ്പ ചായണ്ടാക്കണം മക്കള് എൾപ്പൊർങ്ങീക്ക്ണ്ന്ന്
ഏമ്
സ്കൂളില്ലാത്തണ്ട് ഉറങ്ങിക്കാണ് ഇവിടെ അടുത്ത കൂടിന്നെ അതെ. അതുപോലെന്നെ എടുത്തുത്തെ വീട്ടാരെന്നും കുട്ടികളൊന്നും കളിക്കാനൊന്നും വര്ലില്ലാ ങ്ങെനേ വല്ല്യ വീടുകളൊക്കെ ആയിറ്റും കെട്ടി അങ്ങനെ റോഡ് സൈഡിലാണ് വീട്. അപ്പ അങ്ങട്ടും ഇങ്ങട്ടുംല്ലെ ഇതില്ലെ എന്തേ കി അത്യാവശ്യ അതെ ഇനിപ്പ നമ്മുക്ക് എന്തെങ്കും പലേ പരിപാടി ഉണ്ടെങ്കിൽ പോകും വരുന്നല്ലാതെ
ആ അങ്ങനെ അങ്ങനെക്കൊള്ളു ഇപ്പൊ പേടിന്നുലകുട്ട് കുട്ടിൾ സ്കൂള് ലീവായാ കുട്ടിൾ വീട്ടിലക്കൂല്ല കുട്ടിൾ പായ അടുത്തടുത്ത് വീടുകള ഒക്കെ കുട്ടികളുണ്ട്
അതെ ശരിക്കുംന്നന്നാ വീടൊക്കെ നിർഞ്ഞിക്കാണെങ്ക അതെ വീടൊക്കെ നിർമ്മിക്കാണെങ്കി നമ്മള് ഉള്ള്ല് പോയ് ഒര് ഉള്ളേര് എലി പോയത് ഒരു അഞ്ച് സെന്റ് ആയാലും എടുത്ത് ആ എടുത്തിങ്ങനെ വീ വാണം അങ്ങട്ട് ഇങ്ങട്ട് ബന്ധങ്ങള് വാണം
അതെ.
ആഹ് ഞങ്ങളെ വീട്ടിലെന്തേലും ഓ ഞങ്ങള് കൊർച്ച് ഉള്ളോട്ട്ള്ളേരിയാണ്.
ആഹ് അതെ
ഗ്രാമപ്രദേശാണ് അപ്പൊഞമ്മള് ഞമ്മളെ വീട്ടിലൊക്കെ എന്തേലൊക്കെണ്ടാക്കിയാലതങ്ങട്ടുംഇങ്ങട്ടും ഷേറെയ്യും അങ്ങനൊക്കെ ചെയ്യും മക്കള് ചെലപ്പോ അവരെ വീട്ടുന്നായിരിക്കും ഭക്ഷണം കഴിക്ക ചിലപ്പം ഞ നമ്മളെ വീട്ടുന്നായിരിക്കും
ഇങ്ങള് സ്പെഷലായിട്ട് ഉണ്ടാക്കുമ്പോയൊക്കെ കൊണ്ടോ കോടുക്കോ
ആഹ് ഏ കുട്ടികളെ നമ്മളെ വീട്ടിലിങ്ങനെ കളിച്ചോണ്ടിരിക്ക അപ്പൊ നമ്മളെ വീട്ടില് കുറച്ചേരം കളിക്കു അങ്ങനൊക്കെ ചെയ്യും
ആഹ് ഉം എന്നിട്ട് വീട്ടിൽ വന്ന് പറയേക്കല്ലേ ആഹ്
അതെ അതെ
ആഹ് ആഹ്
അങ്ങനെയൊക്കെ തന്നെ ആവുമ്പോളാണ് അവറ് തമ്മില് സ്നേഹം ബോണ്ടിങ്ങുണ്ടാവുള്ളേ ഇപ്പ നമ്മള് തന്നെ നമ്മള അയൽവാസികളെ വീട്ടിലേക്കൊന്നും പോണില്ലല്ലോ നമ്മളെന്നെ പിന്നെ എന്തേലും ആവിശ്യണ്ടെങ്കില് ഫോം വിളിക്കണല്ലോ ചെയ്ന്നത്
അതെ ഉം. ഇപ്പോ ഒക്ക അങ്ങനെ ആയി പണ്ടത്തെമാതിരി അല്ലാലോ ഇപ്പോ ഇപ്പൊ മൊബൈലും കാര്യ. ഐ അന്നാപ ടിവിം മുബൈലും ഒന്നുല്ലലോ ഇപ്പോ എന്തെ പ്രശണ്ടെങ്കിലും. പോവാന്ന് അപ്പൊർത്ത് പോയി പറയാന്നല്ലാതെ അവരെ ഇണ്ടാവുള്ളൂ സഹായി ക്കാന്ന് ഇപ്പോക്കെ ആംബുലൻസ്കാര് വിള്ച്ചാ അപ്പോൾ വരും. അന്നൊന്നങ്ങനെ ഇപ്പ എന്തയ്യ ഇപ്പ നമുക്കൊര് വെയ്യായി വന്നാലു ക്ലിനിക്ക്കളൊക്കെ അടുത്തായല്ലോ അന്നൊന്നും ആശ്. ഇപ്പൊ അമ്മളെ ഉം ആ അതെ അതെ നമ്മള ആഹ് പ്രസ ഹ് അതൊക്കെ ഒരു മെയിൻള്ള കാര്യാണ് ഈ പ്രസവൊക്കെ ഇപ്പോ അവര് വീട്ടീന്നാണല്ലോ ചെയ്യണത് ഇപ്പൊ എന്തിനും നമ്മുക്ക് ഒരു ഫസ്റ്റ് തൊട്ടേ സ്കാനിങ്ങും കാര്യങ്ങളാ ത് നാശവും
ഇഞ്പ്പൊ നാ നാല് സ്കാനിങ്ങോ അഞ്ചു സ്കാനിങ്ങോ ഒക്കെ ഉണ്ട്ലേ.
അതെ അതിന് നല്ല കാശുവാണം അവര്ടെ കാല നൊ അതൊന്നുല്ല പക്ഷെ അന്നൊന്നും കൊറേ മരണം സംഭവിക്കുവായിര്ന്നില്ല
ണങ്ങളില്ല മരണങ്ങളില്ലായിര്ന്നു. ഇത്ര പ്രശ്നങ്ങൾ ഇല്ലായിരുന്നല്ലോ
അതെ.
ഹാ.
ഷേ അന്ന
പിന്നെന്ന് പറഞ്ഞാ നമ്മള് ഇപ്പൊ പിന്നെ പറഞ്ഞാല് എന്താനന്നിയോ നമ്മള് വായി വയിറ്റിന്റുള്ളിൽ കിടക്കുന്ന സമയത്തെന്നെ കുട്ടിക്കെന്തേലും അസുഖം ഉണ്ടോ അതോക്കെ പറയാൻ കഴിയല്ലോ. പണ്ട് കാലങ്ങളിലൊന്നു അതെ പണ്ട് കാലങ്ങളിൽ അതൊന്നും നോക്കാറില്ലെ.
എങ്ങനെയാണ് കുട്ടിയില്ലാതെ പുറത്തേക്ക് വര അങ്ങെനെ അത് ചിലത് മരി പ്പോം ചെലതങ്ങനെ ജീവിച്ചു പോകും.
ഹ് ഹ്
നമ്മളൊക്കെ ഗർഭിണി ആയിക്കുമ്പോ ഭക്ഷണൊക്കെ നല്ല രീതിയില് നേരത്തിന് ചൊളാണ്ടി അങ്ങനത്തെ സ്നേക്ക് അങ്ങനെയൊക്കെ നെട്സള് ഒക്കെ കഴിക്കൊല്ലോ അ പ്പഅതൊന്നുല്ല പക്ഷെ അന്നൊന്നും രോഗങ്ങളുല്ല ഉം.
ആളത് അവര് അങ്ങനെയൊക്കെയായിരുന്നു അവർക്ക് ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാപോലില്ലായിന്നല്ലോ
തെ നമ്മളെ മക്കക്കൊക്കെ മൊഖ ഇപ്പാരാ ഫുള്ള് കാത്സ്യകൊറവ് ഇപ് എല്ലാ ചികില്സിം നടത്തി ത്തിയാലും ഓരോ ബുദ്ധിമുട്ടുകളാണല്ലോ ഉം
പണ്ട് പറഞ്ഞാല് അവർ തന്നെ. കൃഷി ചെയ്ത് അവത് അങ്ങനെ ആയിരുന്നല്ലോ കൃഷി ചെയ്തിട്ട്. അത് അവർ തന്നെ ഉപയോക്കേന്നു ഇപ്പന്ന് റഞ്ഞനമ്മളെ കൃഷിയില്ലല്ലോ ഇപ്പല്ലാം അങ്ങാടി. കടകള്ളില് പിന്നെ അതുപോലെ ഇപ്പോ മ്മള് പൊറത്ത്ന്ന് കയ്ക്കുന്ന ഫുഡുകളായിരുന്നല്ലോ. ആണല്ലൊപ്പൊ ശവായി ആയ്റ്റും മന്തിയയ്റ്റും മൽഫാമയ്റ്റും.
അതെ പക്ഷെ വീട്ട്ത്തെ ഭക്ഷണൊന്നും അവർക്ക് പറ്റ്ണില്ല ഇപ്പത്തെ കാലത്ത്. അവർക്ക് പുറത്ത് പോയി ബിരിയാണി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെ
ആഹ് അതെ വീട്ടിലുണ്ടാക്കണം
അതെ അങ്ങനത്തെ ഭക്ഷണം കഴിക്ക്
മടുപ്പുല്ലത് രാവിലെ ബിരിയാണി കയ്ച്ചാലും. ഇച്പ്പോ കൈക്കോ കൈക്കും മടുപ്പും വരുന്നില്ലേ നമ്മളായാലും അങ്ങനെ തന്നെ
ഇലൊ ഒന്നും ഇല്ലെ ഇതില് ഞമ്മക്ക് ഫുഡോണ്ടൊരിത് കയിക്കാൻ കയ്യാറില്ല
താല്പര്യല്ല
ആദ്യോ ഒരു കശ്നണം അയിന്റെ മോള്ള് കാണം ഉം ഉം ഇവിടെ ഈ പ്രായായ ഉമ്മേ കണ്ടേ അവർക്കൊക്കെ ഇപ്പോ എറച്ചിയു മീനാ അവര് ചാറു തൈ ആകല്ലോ ഈ അപ്പൊ അവർ. എൻക്കും വേണോ എറച്ചീമീനെന്തെങ്കിലും ഏഹ എനാല ഇവര് കഞ്ഞിപോലു ഉള്ളൂ ഉപ്പേരികളൊക്കെ പറ്റും പക്ഷെ അവരെ കാലത്തൊക്കെ പയറ് അങ്ങൻതൊക്കെ ആണല്ലോ കൊടുക്ക പക്ഷെ ഇപ്പ അവരത് കഴിക്കുന്നില്ല
ഇപ്പ എന്നാ നമ്മള് കഴിക്കണപോലെ ഇപ്പവർക്കും കൊടുക്കല്ലേ അപ്പൊ അവർക്കത് ശീലാമായി
അതെ പിന്നെ.
അതാണ് പ്രശ്നം
ഉം ഉം ഉമ്മ പറയ അന്നത്തെ കാലത്ത് ഇതെന്നോർക്ക് ഭക്ഷണില്ല
അതെ അ ടെ അതെ കഞ്ഞി കഞ്ഞി വെച്ച് കയ്ഞ്ഞാല്. കഞ്ഞിവെള്ളം സ്ത്രീകളും വറ്റ്. പുരുഷന്മാരും കയ്ച്. ജോലിക്ക് പോണ പുരുഷന്മാർക്ക് വറ്റ്താട് അതെ.
ആദ്യം കൊടുക്കുവല്ലോ അത് കഴിഞ്ഞാല് അവർക്ക് കുടിക്കാനുണ്ടാവില്ല പട്ടിണി പട്ടിണിയാണ് അവരുടെ കാലത്തൊക്കൊയെന്ന് പറയും ഇപ്പൊന്താ ഭക്ഷണത്തോണ്ടൊര്. ഇതുല്ലല്ലോ ഭക്ഷണൊക്കെ കളയല്ലേ പിന്നെന്തൊക്കെയാ അങ്ങനെ അങ്ങ് പോന്നുണ്ട് അവര് നെല്ല് കൊയ്ത് അങ്ങനെയൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കാറ് ഭക്ഷണം ഉണ്ടാക്കി നല്ല രീതിൽ